കേൾക്കുന്നുണ്ടോ? ഉം, പറഞ്ഞോ എന്ന ഒണ്ട് വിശേഷൊക്കെ?
സുഖാണ് അങ്ങനെ പോകുന്നു എന്താ അവിടത്തെ വിശേഷം?
ഇവിടെ നല്ല വിശേഷം കാലാവസ്ഥകളൊക്കെ മാറി ഇനിയിപ്പോ വവെയില് വന്നിട്ടുണ്ട്.
ആഹ്
തുണി അണ അലക്കലും ഓണങ്ങലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളുടെ ഡ്രെസ്സുകളൊ ക്കെ വരുമ്പോ അത്‌ ഒരു പാടാണ് ഉണങ്ങാനായിട്ട്
ആഹ്, ആഹ് വാഷിങ് മെഷീനൽ ഒന്നും ഇപ്പം ആറ്റിട്ട് ഇടുമ്പോ ആഹ് എന്നാലും കണക്കന്നെ ഒന്ന്
ആഹഹ് ഒരു ദിവസം തന്നെ ആവശ്യത്തിൽ കൂടുതൽ തുണിയുണ്ട്.
ആണോ ആഹ്
ഉം ഉം, അതനിയിപ്പോ പാടാണ് നമ്മക്ക് പിന്നെ ഉം പൊറത്തെടുത്ത് ട്ട് നല്ലോണം വെയില് കൊണ്ടുവെരുന്ന ഒരു രീതീല് കിട്ടത്തില്ലല്ലോ
ആണോ ആഹ് ആഹ് അത് ശെരിയാണ് അത് ന്ന് നല്ലോണം വെയില് വരുന്നത് മാതിരിക്കാവൂലല്ലോ അല്ലെ ഉണങ്ങി കിട്ടണത്.
പിന്നെ അലമാരേല് ഇരിക്കുന്നത് പുറത്തെടുത്ത് കഴിഞ്ഞാല് അത് പിന്നെ ഈ ഒരു മണൊവൊക്കെ ആവും.
ആഹ് ഉണങ്ങാതെ മട ആഹ് മടക്കി വച്ചാല് ലേ ആഹ് ആഹ് എന്താ നാസ്ത്തെക്കെന്താ? നാസത്തേക്കെന്താ ചോറും കറീംക്കെ എ
അത് രാവിലെ കാപ്പി ഏഹ് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി ക്കി ചെറുതായിട്ട്, ആഹ് പ്പ പിള്ളേർ ആഹ് പിള്ളേർക്ക് മധുരോക്കെ വെച്ചുണ്ടാക്കുവാണെങ്കില് അവരത് എങ്ങനെേലും ഒക്കെ ഇച്ചിരി അകത്താക്കും.
അഹ്, ആണോ
ഉം, പിന്നെ ഏഹ് ഉച്ചക്കത്തേക്ക് ഇനിയിപ്പം വായ്ക്കയും പയറും കൂടെ ചെറുതായിട്ട് തോരംവെച്ചു. ഇനിയിപ്പോ രണ്ട് മീൻ വറക്കാനുണ്ട് ഇരിപ്പ്, അതിന്റെ പരിപാടികൾ നടക്കണം
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യംങ്ങള്
ആണോ ആഹ് ആഹ് ഓക്കേ, ഓക്കെ
ഉം ഇനി അവിടെയോ എന്താ കറിക്ക്?
കറിക്കി ഇന്നിവിടെ മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ക്കാ, അപ്പം അത് വേടിച്ചിട്ട് എന്തെങ്കിലും കറിയോ വർക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം
ഉം
ഉപ്പേരിക്ക് പിന്നെ വേറെന്തെങ്കിലും വെക്കണം.
ഉം
ആഹ് ആഹ്
നമ്മള്, നമ്മൾക്ക് പിന്നെ എന്തെങ്കിലും മീനോ എന്തെങ്കിലും ക്കെ വേണം
ആഹ് കഴിക്കാനെന്തെങ്കിലും ടെച്ചിങ്സായിട്ട് എന്തെങ്കിലും വേണം
അതെ അതെ അതെ എന്തെങ്കിലും ഇല്ലെങ്കില് ഭയങ്കര പാടാണ്
ക്കും അങ്ങനെതന്നെയാണ് ഇക്കാക്ക് അതില്ലാതാവൂല എന്തെങ്കിലും കൂട്ടാന് ആവൂല മീനോ അല്ലെങ്കില് ചിക്ക ചിക്ക് ആഹ്
പിള്ളേർക്കും കൂടുതലുഇഷ്ടം മീനും ബീഫും അ പ്പൊ അയ് കൊറവാണ് അവർക്ക് ചിക്കനാണ് കൂടുതല് താല്പര്യം
ഇവിടെന്റെ മോക്ക് അങ്ങനെയാണ് ഇഷ്ടം ഇവന് മോന് ഈഹ് മീനിനോടാ താല്പര്യം ഇക്കാക്കും അതേപോലെ തന്നെ ബീഫ് ഇപ്പാക്കും ബീഫ് അങ്ങനത്തെ ഓരോരുത്തർക്കും ഓരോരെ
ആ ഇവിടെ അതെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പക്ഷെ മെയിൻ ഇഷ്ടം നോക്കുമ്പം മക്കളുടെ കാര്യം സേഫ് ആവൂലോന്നും കണ്ട് കൂടുതലും ചിക്കൻ ആയിരിക്കും വാങ്ങിക്കുന്നെ
ആണോ ആഹ് ആഹ് ആഹ് അങ്ങനെയാണ് ഇവിടെയും മോ മ മക്കളുടെത് നോക്കിട്ട് അങ്ങനെയാണ് കൂടുതലും ചെയ്യല്
അവർക്ക് അവരുപ്പോ രണ്ടൂസം അവരുടെ കാര്യം
ഉം ഉം അങ്ങനെയാണ്
ഉം നമുക്ക് ഇവിടെ പിന്നെ ബീഫ് ഒക്കെ കിട്ടാനായിട്ട് ഇനിയിപ്പ പെരുന്നാളൊക്കെ വരുമ്പത്തേക്കും ഇറച്ചിയൊക്കെ ശകലംഅങ്ങോ
ഉം ഇവിടെ സൺഡേ മാത്രമേ ബീഫ് വേടിക്കാറുള്ളൂ ഇവിടെ സൺഡേ മെയിൻ ആണ് സൺഡേ ആണ്ന്ന് തോന്നണെങ്കിൽ ഇവിടെ പറയും
അതെ അതെ നമുക്കും അതെ ഞായറാഴ് ച്ച എന്നുള്ള ദിവസത്തിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ശ ക്തി വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക്‌വിടെ കപ്പ ഇറച്ചി കപ്പയും ഇറച്ചിയും ആണ് പ്രധാനം
ഇവിടെ ആദ്യക്കെ ഞാന് കല്യാണം കഴിഞ്ഞതിനന് ശേഷം ഭയങ്കര ഇതേര്ന്നു ഇപ്പ ഇപ്പൊ പതിയേ പതിയേ കുറവാ
ആഹ് ഇവിടെ കപ്പയും ഇറച്ചിയും, ഞങ്ങൾക്ക് എല്ലും കപ്പയും, കപ്പയും പൂട്ടിയും
ആഹ് ആഹ്
എട ദിവസങ്ങളില് ആഹ് എടക്ക് ഒരു ബുധനാഴ്ച ക്കെ ആകുമ്പം മീൻ മേടിക്കും
ആണോ ആഹ് ആഹ് ഇവിട അധികം മീന മേടി ക്കുന്നത് എടക്ക് എപ്പോഴെങ്കിലും ചിക്കൻ വേടിക്കും പിന്നെ ഞായറാഴ്ച ബീഫും അത് തന്നെ ഫിഷ് ആണ് അതിലും കൂടുതൽ ഇതാക്ക വാങ്ങാറ്
നമ്മള് അങ്ങനെ ആഹ് ഒത്തിരി അങ്ങ് ആഹ് വർ ത്തും പൊരിച്ചൊക്കെ ആക്കാതെ ചിക്കനൊക്കെ ആവ്മ്പം ഇച്ചിരി കറിയൊക്കെ ചെറുതായിട്ടൊക്കെ വെച്ച്
ഉം ഉം ഇവിടെ കറി ചി ക്കന് അങ്ങനെ കൊണ്ടെരാണെങ്കി തന്നെ ഇത് പറ്റൂല ഏഹ് വറക്ക് ഒന്നെങ്കിൽ വർ ക്കണം അല്ലെങ്കില് ഏഹ് വെള്ളം വറ്റിക് ച്ച് വെയ്ക്കുലേ അതേപോലെ എന്തെങ്കിലും ചെയ്യണം ആഹ് വറ്റിച്ച് ഇവിടെ ക കറി എന്തായാലും വേറെ വേണ്ടി വരും പച്ചക്കറി എന്തെങ്കിലും വേറെ വേണ്ടിവരും
ആഹ് ഇവിടെ നമുക്ക് പച്ചക്കറി എന്തെങ്കിലുക്കെ വേ വേണം പിന്നെ കൂടെ ഇതും വേണം ഇതും അതും അച്ചാറിന്റെ കാര്യം പറഞ്ഞ പോലെ വേണം
ആഹ് എന്തെങ്കിലും ഒരു ടച്ചിങ്സ് വേണം ഉം ഒന്നില്ലാതെ ഇവിടെ ആർക്കും ചോറ് പോകൂല മു ട്ട എന്തെങ്കിലും മുട്ട ആണെങ്കിലും വേണം
അത് തന്നെ മുട്ട പൊരിച്ചതാണെങ്കിലും മുട്ട മുട്ട കറിയൊ എന്തെങ്കിലും ചിലപ്പോ കിഴങ്ങ് ഇഹ് പോലെ വറ്ത്തരച്ച കറി പോലെ അതങ്ങനെ വെച്ചേച്ച് മൊട്ട പുഴുങ്ങി ഇടുവോ
ആഹ് അങ്ങനെ എന്തെങ്കിലും വേണം അതില്ലാതെ ഇവിടെ ആർക്കും ചോറ് പോവുലാ മ അതാണ് മെയിൻ ആണ്‌ ഇത്. ഇത് ഇല്ലാതെ ആർക്കും ഫുഡ് പോവുല്ലാ രക്കായാലും ഫുഡ്ന് എന്തെങ്കിലും ഒന്ന് കാണ കാണെങ്കിലും ചെയ്യണം നറ്യൻമക്കക് ക്ക്
മണ്വാങ്കിലും മതിയെന്ന്
ആഹ് മണേങ്കിലും മതീന്ന് ഉം ഉം
പിന്നെ വെക്കേഷൻ പാർക്കുകളൊക്കെ ഉണ്ടോ സ്കൂളിലേത് അവധി കഴിഞ്ഞ് ചെല്ലുമ്പോ
കൊറേ വർ ക്ക് ളെക്കെ ഉണ്ട്. ന്നാക് കൊറേ ചെയ്തിട്ടുണ്ട്. ഈ കളിയിൽ ഇറ്റങ്ങളേ പിടിച്ചിട്ട് ഇരുത്തീട്ട് വർക്ക് ക്ക്ളക്കെ ചെയ്യിക്ക്ന്ന ഭയങ്കര ടാസ്കാണ്
ഉം
ഉം എന്നാലും ഏകദേശം ചെയ്തിട്ട്ണ്ട്.
സ്കൂള് തൊറക്കുമ്പം തന്നെ ഏഹ് വിടുന്നത് ഒരു ബുദ്ധിമുട്ടിട്ടാണ് നമ്മള് ചെയ്യിക്കുന്നത്
അതാണ്.
ആഹ് കൂടെ ഇപ്പോ സ്കൂള് അടച്ച വെച്ചിക്കുന്ന സമയത്ത് ഇവരോട് ചെയ്യാനും ഇരിക്കാനും പറഞ്ഞ അവര് കയിക്കൂല്ലാ
ന്നാഹ് ആഹ് ആണോ ആഹ് ആഹ് ആഹ് അതാണ് സ്ഥിതി ഓല് കളിച്ച് ഈ ഉച്ച്യക്ക്ള്ളാ കളി മൊത്തം കളിച്ചിട്ട് ഈ വെയില് കൊണ്ട് കളിച്ചിട്ട് വെര്ന്നാ സമയത്ത് വൈകുന്നരം ആവുമ്പൊ ത്തേക്ക് തീരെ വയ്യാ ഇതാകും പിന്നെ ക്ഷീണം കൊഴൊക്കെ ആയി കെടക്കും. അങ്ങനെ ഓരോരോ കഥകളാണ്.
ഒറക്കവും കാര്യങ്ങളും കഴിപ്പ് ഒക്കെ ഇപ്പ തല്ക്കാലം നടക്കത്തൊള് പിന്നെ സ്കൂള് തൊറന്ന് കഴിയ്മ്പം
അതാണ് സ്കൂള് തൊറന്നാല് ഒള്ള ഒള്ളൂ സ്കൂള് തൊറക്ക്ന്നത് വേരെയോള്ള കളിയല്ലേ ഒള്ളൂ.
അതെ പഴയെ ആയി കയിഞ്ഞാ പിന്നെ വെയിലായത് കൊണ്ടും ആഹ് വെയിലിന്റെ ചൂടാണ് എന്നും പറഞ്ഞ് നമ്മള് ഒത്തിരി ഒക്കെ ഒതുക്കിപ്പറക്കി വിട്ടു. പിന്നെ ഇനി ഇപ്പോം മഴ തൊടങ്ങിയ മഴയാന്ന് പറഞ്ഞും നമ്മള് ഒത്തിരി ഒക്കെ ഒത്ക്കിപ്പറക്കി വിടും
ആണോ ആഹ് ആഹ് ഉം അതാണ് ഒന്നാമത് അങ്ങനെ ആഹ് പണിക്കെ കഴിഞ്ഞു പണിയിതാ ഇനി ഉച്ചക്കേക്ക് ഇള്ളത് ആക്കണം. പിന്നെ ഇവന്റെ കാര്യം അങ്ങനെ ഓരോരോ കാര്യങ്ങള് ഓന്റെ വൈത്തേ ലോട്ണം. ചെറുത്
ഇ ബെടെ അങ്ങനെ തന്നെ രാവിലെ ആഹ് പോയിട്ടുണ്ട് അല്ലേ.
ഉം
ആഹ് ഇവടെ അതേ മോത് ത്താള് പോയിട്ട് ഉണ്ട് പിന്നെയിപ്പോ ഉച്ചക്കത്തേക്കോള്ളെ ചെറിയ ചെറിയ ചെറിയതായിട്ടാ ഒന്ന് സേയ്ഫ് ചെയ്ത് വെയ്ക്കുന്നു. എല്ലാം കുടെ ഒന്ന് പൂർത്തിയായിട്ട് കയിയണം എന്ന് ഒണ്ടാങ്കി ഒര് രണ്ട് രണ്ട് മൂന്ന് മണിയാകും.
ആണൊ ആഹ് ആഹ് ഇത് തന്നെ ഇവടെയും അങ്ങനെ തന്നെ എല്ലാം കഴിഞ്ഞ് വര്മ്പേ തേക്ക് ആവു. രാത്രി കേക്ക്ള്ളാ ഫുഡും ഇപ്പം തന്നെ വെക്കോ.
ആഹ് ഉച്ചക്ക്യത്തേക്ക് വെക്കുമ്പെ കാപ്പി എന്തെങ്കിലും ഒണ്ടാക്കി അത് അങ്ങ് കഴി ച്ച് കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക്യെത്ത് വെക്ക്മ്പോ വൈകുന്നേരത്തേന് അത് കാണും. പിന്നെ ഒരു മൂന്ന് മണിയാ വെരെ അലക്ക് കുളി കുളുപ്പീര് തൊട കാര്യങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് കയിഞ്ഞ് വെരും അത് കയിമ്പോ ഒര് അഞ്ച് മണി നാല മണിയവ്മ്പോ ഒര് ചായ വെപ്പ് എന്തെങ്കിലും ഒക്കെ കടിയോ കാര്യങ്ങളോ ഒണ്ടാക്കും ചെലപ്പോ. ചെലപ്പോ ആഹ് ബേക്കറി എന്തെങ്കിലും ചെലപ്പോ ഓടും ചെലപ്പോ രാവിലത്തെ എന്ന എന്തെങ്കിലും അപ്പോ അങ്ങനെ എന്തെലും ഒണ്ടെങ്കി അങ്ങനെ അങ്ങ് പോകും
ആഹ് ഇവടെയും അങ്ങനെ തന്നെ ഇവടെ വൈന്നേരം ക എന്തൊലും വേണം വൈക്ന്നേരം ആയാലും ഇന്ന് എന്തേലും വേണം ഇല്ലാതെ കയിക്കൂല്ലാ
ആഹ് എന്തേലും ഓക്കെ ചെലപ്പോ ചെലപ്പോ വല്ലാ ചേമ്പക്കേ ഇങ്ങനെ പുഴുങ്ങുവോ ചെലപ്പോ മരച്ചീനി കിട്ടില്ലന്നാ അത് പുഴുങ്ങും അങ്ങനെ എന്തെങ്കിലും ആഹ് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എങ്ങനെയാ ഓരേ ദിവസങ്ങള് ഇങ്ങനെ
ഉം ഉം ഉം ഇല്ലാ ആഹ് ഇവടെ അങ്ങനെ തന്നെ എന്തെങ്കിലും വേണം കളി വൈന്നേരം ഈ കളി കഴിഞ്ഞ് വെര്ന്നാ സമയത്ത് ഓടി കളിച്ച് ക്ഷിണിച്ച് വെര്മ്പോ ആഹ് കടിയില്ലെങ്കി ചോറ് കൊട്ത്താലും കഴി ക്കുല്ലാ
ഉം
കളില് ഒണ്ടാവും പിന്നെ ചോറിനോട് വല്ല്യയാ താല്പര്യം അങ്ങനെ ഇപ്പോഴത്തെ മക്കക്ക് പൊതുവേ ഇല്ല അല്ലോ
ഉം അതാണ് ഇവടെ ഉച്ചക്ക് ഫുഡ് കയില് കൊറവാണ് വൈന്നേരം വന്ന് വേഷന്ന് വലാഞ്ഞ്ട്ടായിരിക്കും വെരിക്യാ
ഉം ഇവിടെ നമുക്ക് മദ്രസ പിന്നെ ഉച്ച വരേ ഉള്ളൂ.
ഉച്ച വരെണ്ടോ ഇവിടെ പത്തുമണി വരെ ഉള്ളൂ രാവിലെ ഏഴര എട്ട് മണി ടു പ തുടരെ
ആഹ് നമുക്ക് ഒരു രണ്ടു മൂന്നോ ദിവസ ആയിട്ടുള്ളൂ ഇപ്പം ഉച്ചുവരെ ആക്കിയിട്ട് ഉച്ചവരെ ആക്കിയിട്ട്ന്നെല്ലാം ഇതിങ്ങനെ വർഷങ്ങളായിട്ട് രാവിലെ തൊട്ട് ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെയാണ് പൊക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ വർഷം ചൂട് ഭയങ്കര ആയതുകൊണ്ട് കഴിഞ്ഞ ഇടയിലൊക്കെ ആയതുകൊണ്ട് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേച്ച് ആറേമുക്കാൽ തൊട്ട് ഒമ്പതര വരെ ആക്കിയായിരുന്നു. ആഹ് ഇപ്പൊ വീണ്ടും കാലാവസ്ഥ വസ്ഥ മാറി മഴയായി തുടങ്ങിയപ്പോ
ആഹ് ആഹ്
ആഹ് അത് വീണ്ടും ഏഴ് മണിന്നുള്ളത് ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ്. തീച്ചക്കവ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ജുമാ ദിവസം ഒഴികെ ഏഴ് മണി തൊട്ട് ഉണ്ട് പിന്നെ സ്കൂൾ ടൈമിങ് ആകുമ്പോ ഏഴുതൊട്ട് ഇട്ട ഒൻപത് വരെ സ്കൂൾ വെക്കും എന്നിട്ട് സ്കൂളിൽ അവിടുന്ന് പോകുന്ന പിള്ളേരൊക്കെ അവിടുന്ന് പോകും. വീട്ടിൽ വന്നിട്ട് പോകുന്നര് വീട്ടിൽ വന്നിട്ട് പോകും അങ്ങനെയൊക്കെ
ആണോ ആഹ് ആഹ് മോളെങ്ങനെയ അവിടെ അവിടെന്ന് നേരെ പോക്കാണോ.
ആഹ് അവള് സ്കൂളിൽ ആഹ് അവള് സ്കൂളിൽ നിന്ന് ഇവിടെന്ന് നമ്മള് ബസിന് കൊടുത്തു വിടും എങ്കിശേരി വെക്കട്ടെ
ആഹ് ശരി ഓക്കെ